ആ എന്താ വിശേഷം ഇവിടെം നല്ല വിശേഷം സുഖായിട്ട് പോവ്ന്ന് ആ രാത്രിക്കക്ക്ള്ള ഫുഡൊ കയ് കയ്ച്ചു
ഇത്ര നേരത്തെയൊ
ആ നമ്മൾ എട്ടണി ഏഴെ ഏഴെ മുക്കാലൊക്കാവുമ്പോ കഴിക്കും
ഏയേ
പിന്നെ ഇന്നിവിടെ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും
ആ ലാവിഷാണല്ലോ ഇന്ന്
ആ നമ്മള് വൈകുന്നേരം ആയപ്പോ ഏ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ അങ്ങനെ കൊറച്ച് കറിയും വെച്ച് കൊറച്ച് പൊരിച്ചും ചെയ്ത് ചിക്കന്
അ
ഉം നിങ്ങക്ക് എന്തായിന്ന് ഫുഡ്
ഇവിടെ പത്തിരിയും മീൻ കറിയുമാ രാത്രി
ഓ രാത്രി നിങ്ങള് പത്തിരി അങ്ങനെയൊക്കെയാണ് കഴി ക്കാറ്
രാത്രി ചോറാരിക്കും നല്ലത്
ഓ അല്ല നമ്മൾ രാത്രി ക്ക് വേറെ ഉണ്ടാക്കും
ചോറ് തന്നെ
ആഹ് നമ്മളിവിടെ പത്തിരി അങ്ങനെയൊന്നും കയിക്കാറേല്ല രാത്രി ഇട്ടോ അതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടേ കഴിക്കാറുള്ളൂ
ആഹ്
പിന്നെ എന്തേലൊക്കെ ഏ വീട്ടിൽ സൽക്കാരം ഇണ്ടാവുമ്പോ അങ്ങനെയൊക്കെ പത്തിരി രാത്രി എന്തേം പരിപാടി ഇണ്ടാകുമ്പോ പിന്നെ നോമ്പിനൊക്കെയാണ് അങ്ങനെ പത്തിരിയും അങ്ങനത്തൊക്കെ കഴിക്കാറുള്ളൂ ഉം ഇല്ല ഓരൊക്കെ ഭക്ഷണം കഴി ച്ച് ഇങ്ങനെ കൊറെ പേര് ടി വി കാണുന്ന്ണ്ട് ആഹ് നമ്മളിപ്പോ വെക്കേഷൻല് വയ വയനാട് പോയി വയനാട് ഒരു റിസോർട്ട് എടുത്തെക്കുന്ന് റിസോർട്ടിലൊക്കെ പോയി എവിടൊക്കെ രണ്ടു ദിവസം സ്റ്റേ ചെയ്തു പോന്നു
ഏഹ്
നിങ്ങള് നിങ്ങളെ ടേലും പോയിട്ടുണ്ടോ ആ ഞങ്ങള് വയനാടൊക്കെ റിസോർട്ട് എടുത്ത് പോയാര്ന്ന് ഏഹ് ഉം വയനാട് എവിടേണ്
മുട്ടിലോ മുട്ടിലോ അങ്ങനേതോ സ്ഥലം
ഓ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നോ ഏഹ് നമ്മള് വില്ല എ ട്ടൊന്നുവല്ല എടുത്തത് ഞമ്മളിങ്ങനെ എന്താ ഫാമിലി അങ്ങനെ എടുത്തതായിരുന്നു
ഏ ങ്ങള് വയനാടേടെയാ പോയെ വൈത്തിരിയാ ആ
എങ്ങനെണ്ടായിരു ട്രിപ്പൊക്കെ
അടിപൊളിയന്ന് ഞങ്ങൾ ഗേൾസ് മാത്ര പോയ ഫാമിലിലുള്ള
ഓ അത് വേറൊരു വൈബന്നിയണല്ലോ
ഉം
ഉം
ഇന്നല്
നമ്മൾ ഇങ്ങനെ ഫാമിലി കസിൻസ് അങ്ങനെ എല്ലാരുംപാട് പോയെക്കായിരുന്നു അത് രസന്നു കുട്ട്യാളും എല്ലാരും അടക്കം അങ്ങനെ പോയക്കായിരുന്നു നമ്മൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്തു നമ്മൾ വൺഡേ പറഞ്ഞു പോയതായിരുന്നു പിന്നെ അവിടെ കുട്ടികൾക്കൊന്നും പോരാൻ താല്പര്യമില്ലയി പിന്നെ ഒരു ദിവസം കൂടി എക്സ്ട്രാ ചോയിച്ചു വാങ്ങി അവിടുന്ന് നമ്മളിങ്ങനെ എന്താ ഒരു ഡാമൊക്കെല്ലേ എന്തെനു മറന്നോയി ഡാമൊക്കെ കാണാൻ പോയി വയനാട് എ സ്ഥലം വിട്ട് പോയിപ്പം മറന്നുപോയതാ ൻ ഒരുപാട് കുറെയൊക്കെ ചിറ്റിബോ ക്കിങ്ങാക്കെ ചെയ്ത്
ഏഹ്
ഉം പിന്നെ പോകുന്ന വഴിയിലിന്ന്ട്ട് നാടുകാണി ചൊരം ത്തിന്റെ അവിടൊക്കെ നിർത്തി അവിടെന്നൊക്കെ ഫോട്ടോസൊക്കെ എട്ത്താരെ പോന്നത്
ഏ ഹ്
ഉം
എന്നെവിട്
ഇവിടേക്ക് പോന്നു വെക്കേഷൻ ഒക്കെ കഴിയാറായില്ലേ വെക്കേഷൻ നൊക്കെ കഴിയാറായി അതാപ്പ സ്കൂളിലേക്ക്ള്ള സാധനങ്ങളൊക്കെ വാങ്ങണം പെരുന്നാളാ വരുന്നേ അപ്പൊ ഡ്രസ്സും എടുക്കണം ആകെ ഒരു ലഹളേനേയിരിക്കും ഇനി
ആഹ് പെരുന്നാള് കഴിഞ്ഞു മു ന്ന്നാല് ദിവസല്ലേ ക്ലാസെല്ലെ
ആഹ് ആഹ് അതെ
പിന്നെന്തൊക്കേണ്
പിന്നെന്താ
റ്റിയറാവുന്നിലല്ലോ
നിങ്ങക്ക് വീട്ടില് കൃഷിയോ കാര്യങ്ങളോ എന്തേലു ഉണ്ടോ ഹലോ ഇക്കാക്ക എങ്ങനാ ഇക്കാക്ക ഇണ്ടാക്കും ആ ഓ ഓ നിങ്ങൾ നടത്തുന്ന കൃഷിയല്ലേ ആ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താ ചെറിയ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പയറ് വെണ്ടയ്ക്ക മത്തൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്മെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കൃഷി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇഞ്ചി മഞ്ഞള് അങ്ങനെ ഇല്ലെ
ആഹ്
ആ ഉം നല്ലോണം ഇണ്ടാവണ്ട് ഇഞ്ചിയല്ലാം ഇഞ്ചി ഉഷാറായിട്ടുണ്ടാറുണ്ട് നമ്മളിങ്ങനെ അടുത്ത കടകളിൽ നമ്മളെ നാട്ടിലുള്ള കടയിലേക്കൊക്കെ കൊടുക്കാറുണ്ട്
ആ ഇൻഷാ അല്ലാഹ്
മം നമ്മളിങ്ങനെ ഒരു ഗ്രാമപ്രദേശ ഗ്രാമപ്രദേശ ആയതോണ്ട് ചെറിയ ചെറിയ കൃഷികളാണ് നമ്മളുടെ ഏ പ്രധാന ഇത് വീട്ടിലെല്ലാരും ഭയങ്കരമായിട്ട് ഇഷ്ടണ് കൃഷി ചെയ്യാന് നമുക്ക് അതുപോലെ തന്നെ കോഴിയുണ്ട് പാട്ണ്ട് അങ്ങനെയൊക്കെ നമ്മള് പാലും അങ്ങനെ അത് മാതിരി എന്ന ആട്ടിന്റെ ആടിന്റെ പാല് ആട്ടുമ്പാലും ന്ന്‌പറയും ആഹ് ഇല്ല ല്ല
മ
ഇല്ല മ മക്കളൊന്നും കിടന്നിട്ടില്ല അവരൊക്കെ ഇങ്ങനെ ടി വി കാണുന്നുണ്ട്
ആ പിന്നെന്ത്
പിന്നെ ഇ നമ്മള ഞാനിപ്പോ എന്താ മദ്രസ തൊറക്ക്ണേന്റെ കുറച്ചു ദിവസം മുന്ന പോയി പോന്നതാണ്
ഏഹ്
ആ അപ്പൊ കൊറച്ചുസം ലീവൂണ്ടായിരുന്നു, അപ്പൊ അതില് പോയി, പത്തു ദിവസം നിന്ന് പോന്നതാണ്, ഇനിയിപ്പോ ഇനി പെരുന്നാള് ന്റെ അന്ന് പോയിട്ട് നിക്ക് ഏഹ് അവിടെ നിക്കണം, പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ബീച്ചിക്ക് പോകണന്നൊക്കെ പറയണ്ട് അപ്പൊ പെരുന്നാക്ക് വീട്ടിലേക്ക് പോയി ട്ട് വേണം അങ്ങട്ടൊക്കെ പോവാന്. അപ്പൊ ഉമ്മന്റെ വീട്ടുകാരൊ എല്ലാരും ഉണ്ടാകും ഓരപ്പം പോകുമ്പോ വേറെ രസമാണ്
പെരുന്നാക്ക് എന്താ ഡ്രസ്സ് എടുക്കുന്ന
ഹസ്ബ ന്റെ ഫാമിലിന്റെ ഒപ്പാണ് വയനാട്ട്ക്ക് പോയിര്ന്ന്
ഓര് കസിനല്ലേച്ചാ നിങ്ങക്ക് പെരുന്നാക്ക് ഡ്രസ്സ് എടുത്താ എടുത്തിട്ടില്ല രണ്ടു മൂന്ന് സം മുന്ന മാമ്മന്റെ മോള കല്യാണം ഉണ്ട് അപ്പൊ അങ്ങനെ എടുക്കാ എന്ന് മാമ എന്താ അന്നിട്ട് ഡ്രസ്സ് കോഡോ അങ്ങനെ എന്തേലും ഉണ്ടോ
ഇതൊര ആഴ്
ഇതൊരാഴ്ചത്തെ പരിപാടിയാ അപ്പോ ആ ഒരു ദിവസം എങ്ങാണ്ടാ തോന്ന്ണു ഡ്രസ്സ് കോഡ് ഉള്ളെ ദിവസം ഒന്നുമില്ല. ഇല്ല ലെ ഉം നമ്മുടെ ഇവിടെ കല്യാണ എങ്ങനെ തന്നെയാണ് ഒരാഴ്ച രണ്ടാഴ് ചകണികളുടെ പരിപാടിയാ ഈ ഡ്രസ്സ്‌ കോഡും ഗ്രൂമ് റ്റു മീ മ് ബ്രെഡ് ടൂബി എല്ലാം ഉണ്ടാവാറുണ്ട്
അ പിന്നെന്തൊക്കെണ്
പിന്നെന്ത നിങ്ങൾക്ക് ചെടികളൊക്കെ ഉണ്ടാവ വീട്ടില് റോസാപ്പൂ അങ്ങനെയൊക്കെ
ഇവിടേ റീസ്
മ്
ഇണ്ടായിരുന്നു പിന്നെ കോളേജിൽ എല്ലാം പോയേലിൻ ശേഷം ഒന്നും പിന്നെ
നമ്മളെവിടെ ഇങ്ങനെ പൂക്കളൊക്കെ കൊരെണ്ട്‌ റോസാപ്പൂ എന്നെ പലതരം പലതരത്തിലുള്ള റോസാപ്പൂക്കളൊക്കെ ഉണ്ട് നമ്മള് വീട്ടിലുണ്ടാക് ക്ണ്ട് ഈ ബഡിങ് ഒക്കെ ചെയ്തിട്ട് ആ ടൈപ്പിലുള്ളെ റോസാ പൂക്കള് മല്ലിക ലില്ലയൊകെണ്ട്
ഏ
ഏ
അതിങ്ങനെ അയിനെങ്ങനെ ഓമനിച്ചു വളർത്തി കൊണ്ടെടുക്കണ്ടേ വെള്ളം എങ്ങനെ ഒഴിച്ചിട്ട്
കുട്ടികൾക്കായാലും എല്ലാർ ഇഷ്ടാണ് പൂക്കളെ ഭയങ്കര ഇഷ്ടാണ്
ഏ
ഇനിയിപ്പോ എവിടക്കാൻ പോവാൻ പ്ലാൻ ഉണ്ടോ ഇനി നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് എവിടെക്കെല് ചെറിയ ബീ ച്ച് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോണെന്നു വിചാരിക്കും അ ആ ചെറിയ സ്ഥലങ്ങളിലേക്കെ പോകുന്നു ഇപ്പ നമ്മള് വലിയ ഇ സ്റ്റെയർറിംഗ് ചെയ്തു പോകുന്നതുകൊണ്ട് റിസോർട്ടൊക്കെ എടുത്തത് കൊണ്ട് അപ്പം അങ്ങിട്ടേക്കൊന്നുമില്ല എങ്ങനത്തെ ഉം
പിന്നെ എന്താ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലൊക്കെ നോക്കുന്നുണ്ടോ ഏഹ് ഓ ഓൺലൈന ജോലി എന്തേലും നോക്കുന്നുണ്ടോ
ഞാൻ മെഹന്തിന്റെ പഠിച്ചൊണ്ടിക്കണ്
ഓ അതെങ്ങനെയുണ്ട്
ആഹ്ഹ് അ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്
അതെ
ഉം എനിക്ക് ഇനി ഞാൻ ചെ എനിക്ക് ആവിശ്യ എന്റെ കയ്യിലൊക്കെ ഇടും പിന്നെ കുട്ടികള ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഇടും അല്ലാതെ വലിയ രീതിയിലൊന്നും ഞാൻ മെഹന്തി ഇടാറില്ല
അനക്ക് ചിത്രം വരയ്ക്കുന്നോന്നും ഇഷ്ട
ഉം ഉം ഓ ഓ
നിങ്ങള് എന്തെങ്കിലും ഓക്കെയ്ന്നയാ
എങ്ങനെ
എന്ത്‌ ഓക്കേ എന്നാടാ ഓൺലൈന് ലേറ്റ് ആകും
ഇല്ല നമ്മളിങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്
ആ ഓ ഓ അ ല്ല അടിപൊളി
ആ എന്നാ പിന്നെന്താ ആ ശരി
ആഹ് എന്നാ ഓ
ഓക്കെ
മ്മ് അതെ പിന്നെ കട്ട